ഹലോ കേൾക്കുന്നുണ്ടോ
ആ ക്ലിയർ അല്ലെ വോയിസ്‌ ക്ലിയർ അല്ലെ ആ വിശേഷൊക്കെ
സുഖം അങ്ങനെ പോകുന്നു. ഇവിടെ ഇണ്ട് ഇവിടെ ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ മഴ ഇപ്പ ഇങ്ങനെയൊക്കെ കിടന്ന്
ആ ഇന്നിപ്പോ മണ്ടേക്കൊണല്ലോ മക്കളൊക്കെ പോയത് കൊണ്ട് തന്നെ ആ നേര ആവുമ്പഴുതേന് പണി തീർക്കണതീർക്കണ നല്ലത് എന്ന് പറയും ഞാന്
ആ അപ്പൊ ഏതായാലും നമ്മൾ എണീറ്റിക്കണം നമ്മള് അപ്പ ഇനെ ഒന്നും റെസ്റ്റിനൊന്നും നമുക്ക് കഴിയൂലല്ലോ അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ പണിയും കൂടി കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഓല് പോയിട്ട് കുറച്ച് ടൈം അങ്ങട്ട് റെസ്റ്റ് എടുക്കാം പക്ഷെ ഇന്തൊന്നും ആയിട്ടൊന്നുംല്ല കേട്ടോ ഇതൊന്നും കഴിഞ്ഞിട്ടൊന്നുല്ല ഞാന് ചോ ചോറ് വരെ ആയില്ല.
ആ ഞാനി ഇതേമാതിരി ഇടക്ക് ഫോണ് എടുത്ത പിന്നെ കഴിഞ്ഞു കത അതുകൊണ്ട് ഞാൻ എന്ത ചെയ്യും കുട്ടികള് പോകുമ്പോത്തന് ആ പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു ആ അത് കാണരുത് ആ ഞാൻ ദാ കുത്തിട്ടട്ട് ആ വേഗം ഇങ്ങോട്ട് പോകുന്നു അടുക്കളേക്ക് എന്നിട്ട് വേഗം കഴിച്ചു ഇപ്പൊ ഏകദേശം ചോറ് വരെ ആയി ഇനി കറിവയ്ക്കാൻ ഞമ്മള് ഞാനല്ല ഉള്ളു എന്തെകിലും ക്കെ ചെലപ്പോ ചെറിയതൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിക്കണം വിചാരിചു മീന് അങ്ങനെ കുറവാണ് ഇതിന്റെ മുന്നിലൂടെക്കെ എപ്പ ളെലെക്കെ വരും. പക്ഷെ അങ്ങന കാണൂല നമ്മ നമ്മള് റോട്ടിന്റെ സൈഡിലാണച്ച സൈഡിലാണ് പക്ഷെ റോട്ടിമേ കൂടെ വ പ്പടന്ന കാണൂല്ല. ആ ആ കൊറച്ചരു ഉള്ളോട്ട് അപ്പൊ ഞാൻ ചിക്കനൊക്കെ ഇങ്ങനെ കുട്ടികളോട് ഇങ്ങനെ കൊണ്ട
ആ ശരി അവടെ സ്ഥിരായിട്ട് വാങ്ങിയാല് നമ്മള് മുന്നേക്ക് വരും
ആ ആ ആ വരും സ്ഥിരമായിട്ട് വാങ്ങിയ വരും അത് ഇതിലായിട്ട് പോണ സൗണ്ട് ഒക്കെ കേക്കും. അങ്ങട്ട് ന്നാ മതി അത് മടിച്ചിട്ട് ചില പിന്നെ മീൻന്ന് പറയുമ്പോ മുറിച്ച്ണ്ടാക്കണല്ലോ ചിക്കനല്ലേ വെച്ചിട്ട് പിന്നെ കുട്ടികൾക്ക് താല്പര്യം ചിക്കനാണ്. കക്ക് മാങ്ങ അത്രന്നെ
ഇക്ക് എന്ന് എനിക്ക്ല്ലെങ്കിലെ അതിനേക്കാളൊക്കെ ഇഷ്ട എനക്ക് മീനഞ്ഞെ ഇനിയിപ്പോ മത്തിയായലും മുറിക്കിന്നൊ ഒരു ബുദ്ധി മാ അത്രേള്ളൂ പക്ഷെ മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടാ ആ അതെ അത് ആ മോളു അത അതൊക്കെ മുളകക്കെ ഇട്ട് വെച്ചാാലേ നല്ല ടേസ്റ്റണത്.
എന്നാല് മറ്റേ മോളക് പൊടി കിട്ടണം നല്ല ന നല്ലൊരു മുളക് പൊടിയിണ്ടല്ലോ അത് നല്ലൊരു ആ മയക്കിണ്ട് മഴ ഇണ്ടന്ന്ച്ചാല് ഇണ്ട് പക്ഷെ കുട്ടിള് പോണ ടൈമില് ഒരു നല്ലൊരു മഴണ്ട് അതേപോലെക്കെ രാവിലെ നീച്ചപ്പൊക്കെ നല്ല മയണ്ടായി ഇനിപ്പോ ഇത് ഇന്നൽത്തെ മാർക്ക് ക്കാരം ഇന്നരം ഉച്ചന്വേഷം കണ്ടില്ലേീല് ഭയങ്കര ഒരു കുറവെ
ആ അതന്നെ ഞാനും അങ്ങനെ തന്നെ ഞാനും ഇന്നലെ ഞങ്ങക്കൊരു മീറ്റ പറഞ്ഞിന്നോ അപ്പ അതൊക്കെ നടന്നിട്ടുല്ല അപ്പ അതിന്റെ ചർച്ചലെ അങ്ങനെ ഗ്രൂ ഇങ്ങനെ അത് ചർച്ച ചെയ്തൊണ്ട് നിക്ക ഇങ്ങക്കങ്ങനെ ആഹ് നിങ്ങളങ്ങനെ കൂടലക്കെണ്ട പയ ഫ്രണ്ട്സ ഒക്കെയിട്ട്
കൂടലൊക്കെ ഇണ്ടെച്ചാൽ പിന്ന നമ്മളിങ്ങനെ കല്യാണക്കെ ഇണ്ടാവാന് കുടു പിഞ്ഞ കയിഞ്ഞ ഇഫ്താറിന് ഇണ്ടായിര്ന്നു ച് കൂടാൻ പറ്റില്ല
ആഹ് ആ ഹ് അയി ശരി ആഹ് എല്ലര് എല്ലാരയിട്ട് കോൺടാക്ട് ഒക്കെ ഇണ്ടായിരിക്കൂല്ലേ ആ പഴയ ഫ്രണ്ട്സ് ആണ അല്ലെങ്കി പത്തിലെ പ്ല
ആ ആ നമ്മളുടെ പത്ത് ക്ലാസ്സിന്റെ ആ അല്ല ഒന്നാം ക്ലാസ്സിൽ നിന്നില്ല ഇപ്പൊ നാളെ ഞാനേ കുട്ടിനെ അഗൻവാടിലാക്കി പോരുബെണ്ട് ഇന്റെ നാലാം ക്ലാസ് പഠിച്ച ഒരു കുട്ടിന്റെ ഇമ്മ അപ്പ എനിക്ക് അന്ന് അന്നൊക്കെ നമ്മള് നാലാ ക്ലാസ് അതേമാരിക്കനെ ഏഴാം ക്ലാസ് വീട്ടക്ക്ങ്ങനെ പോ ല്ലെലോ ആ ആ നമ്മള് ഞാ അത് വീട്ടക്ക് ഇങ്ങനെ പോയിച്ചോ അങ്ങനെ അല്ലെങ്കി ഒരു ശരി ഞായറും അവധി ക്കെ മണ്ടി പോകും അതൊക്കെ ഓർമ്മ ഇണ്ട്ക്ക് അപ്പൊ അങ്ങനെ ഒരു പോണ പരേല് പക്ഷെ ഇ്മാക്ക്ന്നെണ്ടിട്ട് മനസിലായി
ആഹ് അത് നമ്മക്ക് ഒൽ എന്തായാലും നമ്മളെ മനസ്സിലവൂല നമ്മക്ക് ഒരുപാട് മാറ്റം വന്നില്ലേ അവരെ നമ്മക്കറിയാ അവരന്ന് ഒരേ പോലെ ആരിക്കും ഇന്നും വലിയ മാറ്റംന്നും ഇണ്ടാവില്ലല്ലോ അതെ അതുപോലെ ഞങ്ങ അടെ അങ്ങനെ ഇപ്പോ ഇന്നലെ മീറ്റപ്പ് നടക്കേണ്ടിന്നു അതങ്ങനെ ഇല്ലാണ്ടായി അപ്പ അയ്ന്റെ ഒരു ചർച്ചല്ഞ്ഞ് ഇപ്പോ വേറെ ഏത് ദിവസ്ത്തിനാക ചേലോർ പറി ഞങ്ങൾ ഇനി ഇല്ല കൊറേ ആയി ചെയ്തൊണ്ട് ഈ ചർച്ച മാത്രെ നടക്ക്ന്നോള്ളൂ വേറൊന്നും നടക്ക്ന്നില്ല ആതനെ അപ്പോ ചെക്ക അരക്കെ മുന്നക്ക ഇറങ്ങി നല്ലഷാറിൽ വന്നതേന് അപ്പോ ഓലക്കൊക്ക ഇതായി ഇത് നമ്മൾത് ഈ ചർച്ചമാത്രേ നടക്കോള്ളൂ ഇല്ലാതും ഒന്നും നടക്കലില്ലർഞ്ഞിട്ട് ഒരു രണ്ട മൂന്ന് വർഷം മുമ്പ് ഞങ്ങളല്ലാരും കൂടിയതെനിട്ടോ ആ അതെന്നെ ആ അതാണ് ആ ആ ആള് പിന്നെ എന്റെ ഒരു ഫ്രണ്ട്ന്നെന് അപ്പോ ഒള വെല്ലിമ്മ അങ്ങനെ ഹോസ്പിറ്റല് ആ കേസ ആയതൊണ്ടാണ് ഒഴിവാക്കിയ പിന്നെ ഓള് നന്നായിട്ട് മുന്നക്ക് ഇറങ്ങി ന്നല്ലാ ആഗ്രഹി അപ്പ പിന്ന ഇനിപ്പോ നമ്മള് കൂടിയാ പിന്നെ ഒര് ഒര് ആ പിന്നെ അല്ല ആര് അല്ലാര്ക്ക് കിട്ടിയതുല്ല കൊർച്ച് ആൾക്കാരേള്ളൂ അപ്പ ആ കുറച്ച്ൾന്നഞ്ഞെ ഒരാള് ഇല്ലാതാാവുമ്പോ പിന്നെ തീരെ ആളില്ലാത്ത പോലെർക്കും അപ്പൊ പിന്നെ വേറൊരു ദിവസത്തിനക്കാ വിചാരിച്ച ങ്ങനെ നിക്ക നമ്മള്പ്പോ ആ അതെ ആ ഇപ്പൊ ഇന്ന മഴ ഇന്നലിം ഇന്നൊക്കെ ആയിട്ട് നല്ല മഴ അങ്ങോട്ടായി അതാണ്
ഇതാലും പ്രശ്ണ്ണന്നില്ലഷേ നമുക്ക് ഇങ്ങത്തെക്കെ വേ ഭ ഇൻട്രസെക്കാരം മായ ത നമ്മൾ പോക്കൂട്ടെ അന്ന് ചങ്ങാഴ്ച്ചളെക്കെ കാണല്ലേ
കൊണ്ടവോല് കാർട്ത്ത് വേരോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുല്ല നമ്മ നമുക്ക് കേറിഇരിന്ന് കൊടുത്ത മതി എല്ലാത്ത ഇല്ലാതൊന്നും നോക്കണ്ട ഇനി ഇപ്പൊ എന്തേലും ചെലവനായൽ ഓലഞ്ഞെട്ക്കും അതൊക്കെ പക്ഷെ നിങ്ങളൊന്ന് ആഹ് നിങ്ങളൊന്ന് കൂടിയാൽ മതി നിങ്ങളൊന്ന് വന്നാ മതിയ പറഞ്ഞ് ആ ഞങ്ങള് ഈ ഞങ്ങള് ഗ്രൂപ്പ് തുടങ്ങിയ ഒരു മൂന്ന് വർഷായിണ്ടാവും ആ ഫസ്റ്റില് പിന്നെ കൂടിയത് അപ്പൊ അന്നില്ലാത്തലൊക്കെപ്പ നാട്ടിലുണ്ട് ഗൾഫിലല്ല അന്നൊക്കെ ഗൾഫ്ള്ളാല് ഇപ്പ നാട്ടിലുണ്ട് ആതന്നെ അപ്പോ അതൊക്കെ ന്നാ രസം രസാണ് ഗ്രൂപ്പൊക്കെ നമ്മളെ പഴയ ഗ്രൂപ്പുകളൊക്കെ അങ്ങനെ രസാണ് അതുകൊണ്ടൊക്കെയാണ് നമ്മള് കൊറെ തന്നെ ആഹ് സത്യം അതിലെ ഓരോ ബോയ്സും അത് നമ്മളെ കൊറെ
ആഹ് അതെ
കുട്ടി കുട്ട കുട്ട്യളെ പോലെ തന്നെ പഠിക്കുന്ന അന്നെങ്ങനെ ആ രീതിയില സംസാരം ഇതൊക്കെ വല്ല്യ ആ ആ നമ്മളപ്പമാരായിന് രണ്ട് മക്കളെ എന്തായിന് അതൊന്നുംല്ല ഇല്ല ഇല്ല ഞമ്മളിപ്പോഴും ആ ഒരു കുട്ടി തന്നെ സത്യാണ്
പ്രായം കൊറഞ്ഞ പോലെ അതേ പോലെക്കാണ് ഗ്രൂപ്പൊക്കെ ഗ്രൂപ്പൊക്കെ വരുമ്പ അതെ അ
നിങ്ങക്ക് വേറെ ഗ്രൂപ്പ് ഞക്ക് പിന്ന മദ്രസന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ പ്ലസ് ടുവിന്റെ ഒരു ഗ്രൂപ്പ് പത്തിന്റെ ഒരു ഗ്രൂപ്പ് അങ്ങനെയ നമ്മള് പഠിക്കുന്ന ആ രീതിൽക്ക് അതേപോലെ പഴേ ഫ്രൻസൊക്കെ കാണാൻ നല്ല പുതി ഒന്നിനും ഒന്നിലൊക്കെ പഠിക്കുന്ന പോലൊക്കെ
ആ യു പി തോലക്കൊയിട്ട് ഇപ്പ ഞാന് ഏകദേശന്റെ യു പി സ്കൂളിന്റെടുത്തക്ക തെയാണ് എറെ സ്കൂളൻ്റ്ടുത്ത് ക്കെ തന്നെയാണ് പേരാ അപ്പൊനിക്ക് അവിടെയയിട്ട്ങ്ങനെ അപ്പോളും ഇപ്പളുംകാണും ഇന്നലെ ചെക്കന് കണ്ടപ്പോ ന വേ മനസ്സിലായില്ലേ
ആഹ് ശരി ആഹ് എനിക്ക് അങ്ങനെ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച ഭയങ്കര ഇഷ്ടമാ താണ് ടീച്ചർമാരും ഫ്രണ്ട്സും ഒക്കെ നല്ലതത് അതേപോലെ എനിക്ക് അഞ്ച് മുതൽ ഏഴ് വരെ വല്ല്യ ഇഷ്ടമല്ല ആഹ് ആഹ് അതെ ഒന്ന് ആഹ് ഒന്ന് മുതൽ ആ ഹൈസ്കൂളിൽ എത്തിയറിയാണ് ഞാൻ പറ്റെതായത് ഒന്ന് മുതൽെ പഠിക്കുന്ന കു കുട്ട്യളെ കൂടെ തന്ന അപ്പൊ പിന്നെ ഞമുക്ക് ആരി ഇത് വരും ഓല കൂടെ ഓല അതേപോലെ ഓല മാർക്ക് വേണം പഠിക്കണം ആ ഒരു മൈൻഡ് ആണ് മറ്റേത്ങ്ങനെ നമ്മള് കളിപ്പെടും അങ്ങനെ കൊറച്ച് കളിക്കും കൊറച്ച് പഠിക്കും ഓ ആ രീതിൽ അങ്ങനെ പോകും ആ അവന് ആ അതാണ് അപ്പൊ ആ അപ്പൊ നമ്മക്ക് ഓൽക്ക് കിട്ടുമ്പോ നമ്മുക്ക് അതേ പോലെ വേണല്ലോ ഓലെ കൂടെ നടക്കുന്നലെല്ലോ അമ്മള് ആ ആ ഒരു മൈൻഡ് ആണ്
ഞാനൊക്കെന്റെ ക്ലാസിലെ ലീഡറേനിന്നൊക്കെ പോയി കുട്ട്യള് ചിർച്ച ങ്ങ ളൊരു ഒഴിച്ചാട്ട് ആ ഞാനൊക്കെ രണ്ടാമത്തെ ടീച്ചറേനി
ഐറ്റളൊക്കെ കാണാൻ ഭയങ്കര താ ഇഷ്ടം ഇടട്ടോ ആരണ എവിടക്ക എവിടെ എന്താ ഭയങ്കര ഫ്രണ്ട്ഷിപ്പേനിന്ന് ഷ ഇപ്പളും നല്ല ഓർമ്മയില്ണ്ട് കാരണം അത്രയ്ക്കും നല്ല ക്ലോസ് യിനി ഞങ്ങളൊക്കെ പക്ഷെ എനിക്ക് ഏയില് ഏഴ് വരെ ഒന്ന് ഭയങ്കര ഇഷ്ടല്ല അഞ്ച് മുതൽ ഏഴ് വരെ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ൻക്ക്ണ്ടായില്ല പിന്നെ എട്ട് മുതലാ പിന്നെ എനിക്ക് വീണ്ടും അതേപോലത്തൊരു
അതെ അതെ അതെ ഉം പിന്നൈസ്കൂളും അതൊക്കനെ അങ്ങനെ വരാ പിന്നെ നമ്മള് എത്ത്യടനെള്ള ടൈ മുതല്ള്ള അപ്പ ഞമ്മക്ക ഫസ്റ്റമ്മടെ സ്കൂൾ ലൈഫ് തുടങ്ങാണവിടെ അപ്പൊമ്മക്ക് ച മേക്കായ്റ്റ്ണ്ടാവും അന്ന് തേ മാതിരിക്ക് കൊറെ സാധനങ്ങള് കൊണ്ടേര്ന്നോൽക്ക് കൊറേ
ആ അതെ രസ രസാ ഇപ്പ എന്തായാലും ഈ ഫോണൊക്കെ ഉള്ളതോണ്ട് അതൊക്കെരു പകാരാണ് നമുക്ക്പ്പയ്യെ ആൾക്കാരായിട്ടും കാണാത്ത കൊറേ വർഷങ്ങൾ മുമ്പ് കണ്ടോലെക്കെപ്പൊ കോണ്ടാക്ട് ചെയ്യ ആ ഒരു ബന്ധം പുതുക്ക അതൊക്ക ക്കെപ്പോഴും അത് പഴേതിലന്നെ
ഇതൊക്കെ ഉണ്ടാക്കാ കാരണം തന്നെ ഫോണോട് നമ്മൾ കുറേ ഉപയോഗങ്ങൾല്ലാത്ത സംഗതികളുണ്ട് അതായത്
ഉപയോഗം ഉപയോഗൊണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവും ഉണ്ട് അപ്പൊ ആഹ ഇപ്പൊ ഈ ഗ്രൂപ്പൊക്കെ ഇന്താക്കി കൊണ്ടുവരുന്നത് കൊ ഒരു രീതി നോക്കുകയാണെ നല്ലത് ഒരു രീതി നോക്കുമ്പ നെഗറ്റീവുണ്ട് അയിലുണ്ടോ ഒരുപാട്ത് പ പയറിലേശം കുത്തി പൊന്തിച്ച് വേറല്ലോ അത
അതാണ് അപ്പൊ ഞമ്മള് കൊണ്ടെടുക്കുന്നേനനുസരിച്ചായിക്കും ഞമ്മളെ ഏത് മൈഡ തിലെടുക്കുന്നേ അതുപോലെ ഇരിക്കൂ എല്ലോ നൽ നമ്മള് വേറെ രീതിക്ക് നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ പോവാ എല്ലാരു ആയിട്ട് നല്ല അതെ ആ രീതിയിലാണ് ആ ആ പക്ഷെ ഇങ്ങനെണ്ടാവും ആ കാലത്ത് ഇപ്പൊ ഹൈസ്കൂളൊക്കെ മ്പോ നമുക്ക് എന്തായാലും ഒരു അങ്ങോട്ട്ങ്ങോട്ടൊരു ണ്ടാം അപ്പാൾക്കാരൊക്കെ ഈ ഗ്രൂപ്പില്ണ്ടാവും അപ്പോ അവർക്ക് മൈൻഡിലെന്ത അതെന്തായാലും വരൂ നമ്മള് പഴേ ഇഷ്ടപ്പെട്ട ആളേനല്ലോ ആ അതാണ് ആ അപ്പ ഏത് ഗ്രൂപ്പൊക്കെന്നറഞ്ഞൽ നല്ല ഹെൽപ്പിംഗാണ് ട്ടോ നല്ല അങ്ങന്നെ അമ്മക്ക് എന്തെങ്കിലൊക്കെണ്ടെങ്കിലും പ്പോ അസുഖായാലും അങ്ങനത്തെ നല്ല നല്ല കാര്യ ങ്ങളുണ്ട് പ്പന്റെ കുടരിക്കല്നക്കെന്റെ ക്ലാസ്ത്തെ അല്ലാതും നല്ല നന്നായിട്ട് ന്നിട്ടുണ്ട് ഇങ്ങനെ ക്യാഷ് ആയിട്ടും സാധനങ്ങളായിട്ടും ന നല്ല ഹെൽപ് ചെയ്തിട്ടുണ്ട് ആ ഞങ്ങള് നീപ്പ വേ ഓരോരുത്തരെ കൂടിയിരിക്കല്നിപ്പൊ ഇപ്പൊ ഞങ്ങള് റന്നാല് കുടിക്കല്ന്റെരു ടൈമ. അങ്ങനറനാല് എല്ലാരും വീടെടുത്ത് പോന്നരു അപ്പ ആ അതെ ആ അതാണ് ആ കല്യാണത്തിന്റെ മൊക്കെ കഴിഞ്ഞല്ലോ പിന്നിപ്പഴാണല്ലോപ്പ ഞമ്മളെല്ലാരും ഒന്ന് കൂടുതാണത് അപ്പൊ കുറേ ആൾക്കാരെ കൂടിരിക്കല് അയ്നൊക്കെ ഞങ്ങള് കൊറ കൊറേശൊക്ക ക്യാഷൊക്കെടുത്തിട്ട് അനെ എന്തെങ്കിലൊക്കെ ആയിട്ട് വാങ്ങി വിട്ട നിക്ക് നന്നായിട്ട് കിട്ടീട്ടുണ്ട്
ആ അത് നല്ലൊരിതാണ് കാരണം അതൊക്കെ നമുക്ക് ഈ കുടലിക്കല് അങ്ങട്ട്
അതെ പക്ഷെ ഇ ഇന്റ ഇന്റന്ന് ഇന്റന്ന് അങ്ങനെ അങ്ങനെ കൊടുക്ക ണ്ടിയ സംഭവൊള്ളയല്ല ഒന്നി ഞാ എല്ലാരുവായിട്ട്ങ്ങനെ കൊറേശെ കൊടുക്കുന്നെ പക്ഷെ മറ്റതൊക്കെങ്ക് അങ്ങനെ പേഴ്സണലായിട്ട് തന്നതാ അങ്ങനെ ഇത് ഇങ്ങോട്ട് തിരിച്ചു തരണ്ടാന്നുള്ള അത അതാണ് അതങ്ങനെയാണ് ഓന്ക്ക് ഓനു ഓന്റഴവൈഫു പൊക്കെ അങ്ങനേണ് നമ്മളെ വി ഇങ്ങനെ വിളിക്കുവാക്കും അങ്ങനെ ഒരു പെങ്ങളെ പോലെ കാണ്ണ ആൾക്കാരാണ് അപ്പൊ അത് ആ അതെ അതെ അതെ അ
സ്സ്ലായോ അത് നമ്മള് അവിടി ഇവിടി ഇട്ട് പോവരുത് കാരണം അങ്ങനൊന്ന് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ആർക്കും കിട്ടൂല്ല
ആ അത് സത്യാണത് നമ്മള കൂടെ എന്തിനും നൽക്കുംന്ന്ള്ളരു വിശ്വാസണ്ട് പി ആഹ് ആവശ്യം കഴിഞ്ഞപ്പോ അത ഞാൻ കൊർച്ചു ദിവസം മെസ്സേജ് ഇടാത്തപ്പന്നെ മെസേജ്ടാത്തപ്പന്നെ ഓൻക്ക് ഞാന് പെ വേഗം എട്ക്കെട്ക്കയ് ക്കല എന്താ വർത്താനം സുഖിണോന്നൊയ്ചിട്ട് ഓൻക്ക്ങ്ങനെ തോന്നി ചെയ്യും കാര്ണം അന്ന് നമ്മളല്ലോ കോടാക്ടെയ്തു പിന്നെ നമക്ക് കിട്ടേണ്ട കിട്ട്യോ ൺന്ന്ള്ള ആ ഒര് രിതീല് അ ഒഴിവാക്ക്യോന്ന് വിചാരിക്കു പിന്നെ ആഹ് ആയിക്കോട്ടെ ഓക്കെ എന്നാ ശരി